കേക്കാൻ വയ്യേ? ഹലോ കേക്ണ്ല്ലേ ആഹ് ഇൻ കേക്കാം. കേക്കാൻ പറ്റുന്നില്ലേ? ആഹ്. എന്താണ് വിശേഷം? സുഖായി പോണോ.
ആഹ്. നല്ല വിശേഷം.
ആഹ് ഉം കുട്ടികളൊക്കെ വന്നില്ലേ
ഇല്ല്യ. മോന് വന്നിട്ടില്ല്യ വന്നിട്ടില്ല്യ.
ആഹ്. ചായഒക്കെ റെഡിയായി?
ആഹ്. മഴണ്ടോ?
മഴയ്ണ്ട്. ഞാന് പ്പേ ഉം എന്റെ കസിന്റെ കല്യാണത്തിന് ഞങ്ങള് സ്വർണം എടുക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. ഉയ്യോ എന്തൊരു വെലയാ. നമ്മുടെയൊക്കെ കല്യാണത്തിന് എത്ര രൂപ ഉണ്ടായിര്ന്നാ ല്ലേ.
അതെ ശരിയാണ് രക്ഷല്ല ഒരു ലക്ഷത്തിന്റെ മേലെ ല്ലേ.
ആഹ് അതും മറ്റേ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ വെച്ച് വരുമ്പഴ്ത്തേക്കും ഒരു ഒന്നേ കാലൊക്കെ ആവും ഒരു പവന് എടുക്കണങ്കി.
അതെ
പണ്ടൊക്കെ ഒരു പത്ത് പവൻന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തോ അത്യാവശ്യം താണ് ഇപ്പൊ പത്ത് പവൻ പോയിട്ട് അഞ്ചു പവൻ എടുക്കാൻ പോലും അയ്യോ തീരെ പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യു അല്ലെ
ആ ഇപ്പയിന് ആരും ആതികം ഓർണമെന്റ്സും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ലല്ലോ
ആ അതെ അത് ശരിയ ട്ടോ ഇപ്പൊ ഞങ്ങള് തന്നെ ഇപ്പൊ ഇവൾക്ക് വേണ്ടി എടുക്കാൻ ചെന്നപ്പോ അവള് പറഞ്ഞത് അവൾക്ക് ആകെ ഒരു മാലയും കമ്മലും മതി വള അങ്ങൻത്തെ ഒരു ഐറ്റം ഒന്നും വേണ്ട ഒരു സാധനം ആവശ്യ ഇല്ല എന്നാണ് ആള് പറഞ്ഞത്
ആ അതന്നെ ഇപ്പ എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെ ചെയ്യണ് എന്തെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കില് ഇതിപ്പോ സ്വർണ്ണയിട്ട് കൊടുക്കണ്ടല്ലോ അവരെ പേരില് ബാങ്കില് ഇടേ അവര്ക്ക് വല്ല വി
ആ അവരതാണ് പറയണ് ബാങ്കിലേക്ക് ഇട്ട് തരാനാണ് പറയണത് ബാങ്കിൽ ഇട്ട് തന്നാൽ മതി എന്നാണ് പറയണ്. ക്ക് എന്തെിലും തരാനുണ്ടെങ്കി എന്റെ ബാങ്കിൽട്ടാ മതി അതു അല്ല ഇപ്പൊ കെട്ടിക്കൊണ്ട് പോണ ചെറുക്കൻ ഇപ്പൊ ആ പൈസൊക്കെ എടുത്ത് ആ ദൂർത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് കെട്ടുന്നവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ
ആഹ്
ആ അപ്പ അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് മതി എന്നൊക്കെയാണ് പറയണ്
ആ അത് ശരിയാണ് അയ്നല്ല ഓളെ പേരില് ഓക്ക് മാത്രം ടുക്കാൻ പറ്റ്ണതില് ഡെപ്പോസിറ്റ്യ്യാ സ്വർണം അവര് ചോയ്ക്ക്ണ് ചോയിച്ചിട്ടൊന്നുല്ലല്ലോ നമ്മള് കൊടുക്കല്ലേ ആ കൊറച് അങ്ങനെ കൊടുക്ക അവള ആവശ്യങ്ങൾ ക്ക്‌ കൊട്ക്ക്‌ അതെ അവള ആവശ്യങ്ങൾക്ക് കൊട്ക്ക അവൾക്ക് ഉപയോഗിക്കാനും അവള ആവശ്യങ്ങൾക്കും വേണ്ടിട്ടല്ലേ നമ്മള് കൊട് ക്ക്‌ന്നത്
അതെ അപ്പൊ അവള് പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസ എന്റെ ബാങ്കില് മതി ബാക്കി പൈസ ഇപ്പ ഒന്നും ചെയ്യണ്ട അവരൊന്നും അങ്ങടും ഇങ്ങടും പറഞ്ഞിട്ടൊന്നുംല്ല ചോദിക്കുകയും പറയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ പറഞ്ഞ് ഇപ്പ ഒന്നും ചെയ്യണ്ട കൊറച്ചാൾ കഴിഞ്ഞിട്ട് മതി അപ്പ ഞാനോർത്തു ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് മറ്റേ വിവരോള്ള പെൺകു അല്ലാത് കിട്ട വരണത് മുഴുവൻ പോരട്ടെ എന്നുള്ള ചിന്തയൊന്നുല്ല അപ്പ പറഞ്ഞാ അവൾക്ക് പറയാനൊരു ജോലിയിണ്ട് ഞാൻ എനിക്കിപ്പോ ജീവിക്കാനുള്ളത് എനിക്കൊരു ജോലിയുണ്ട് അപ്പൊ ബാക്കി ഇപ്പൊ എടുക്കിട്ട് ചെല്ലുമ്പോ ചെലപ്പോ ഒരാവശ്യങ്ങള് വന്ന് വീട് വെക്കണം അല്ലാതെ ഈ പറഞ്ഞുള്ള സ്വർണ്ണോം പോയി അവസാനം രണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞ് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാ തിരിച്ചു പോരാൻ നേരത്ത് ഒന്നും ഒണ്ടാവത്തൂല്ല അപ്പൊ നമുക്കൊരു കരുതൽ വേണോന്ന് അപ്പ ഞങ്ങള് ചോയിച്ചു അപ്പം നീത് ഡിവോ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി പോണാണോന്ന് ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഏയ് വേണ്ടാന്ന് വക്കാൻ വേണ്ടി പോണഅല്ല പക്ഷെ നമ്മളെല്ലാം ഒരു മുൻകരുതലെടുത്ത് എടുത്ത് വേണം പോവാനായിട്ട്
ഇന്ന് ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ഇന്ന് ഫുൾ ഈ ഇന്ന് എല്ലാം സംഭവിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് സംഭവി അങ്ങനെയാണ് കാരണം കുട്ടികൾക്ക് പൊരുത്തപ്പെട്ട് പോരാനും ഞമ്മള് നിന്നമാതിരി പൊരുത്തപ്പെ ട്ട് പോരാൻ അവരൊ
പോവാൻ വല്യ പാടാ പിന്നെയെന്ന് വെച്ചാ ഇപ്പ ഇപ്പ കാരണോമാര് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ വന്ന ഒരു സാഹചര്യത്തില് അവരുടെ ദുഷ്ടത്തരങ്ങളും ദ്രോഹങ്ങൾ ഒക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു ഇപ്പഴ്ത്തേക്കെ ചെലപ്പ അതൊന്നും പറയാൻ പറ്റില്ല ഇവരൊക്കെ ഏത് ഇതിലാണെന്നുള്ളതെ
പറഞ്ഞാൽ നമ്മളൊക്കെ ക്ഷമിച്ചു നിൽക്കുവായിരുന്നോ ഇന്നത്തെ പെൺകുട്ടികളൊന്നും ഒരിക്കലും ക്ഷമിച്ച് നിൽക്കൂല കാരണം അവർക്ക് സ്വന്തായിട്ട് ജോലി ഉണ്ടോ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അവര് ർക്ക് അത് മതി ഇന്ന് അത് നേടി പൊക്കോളൂ അതയി അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ അത് മതി ന്ന് ആണ് അവര് പറയുന്നത് അവർക്ക് ദാമ്പത്യ ജീവിതം അത് വേ അതിനൊന്നും അവർക്ക് ആഗ്രഹങ്ങളും ഇല്യ താല്പര്യങ്ങളും ഇല്യ
ഇല്ലില്ല അതെ അതെ അതല്ലേ ഇപ്പ തന്നെ എല്ലാം ഈ ലിവിംഗ് ടുഗെതറും അങ്ങനെ തന്നെയാണല്ലോ ലിവിങ് റ്റുഗതറേ ആയിട്ട് ആളുകൾ പോകുന്നത ഒക്കെ അങ്ങനെയാണല്ലോ
ഇവർക്ക് വെറും പഠിക്കുക ജോലി നേടുക അവര് ഫ്രീഡായിട്ട് നടക്ക്ക ഫ്രീ ആയി നടക്കുക അവർക്ക് അതാണ് ആഗ്രഹം അവർക്ക് കഫേ പോയിരുന്ന് കോഫി കുടിക്കുക ഏഹ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാ അതിനാണ് അവർക്ക് വീട്ടില് തളച്ചിട്ട് ഇരു ക്കാൻ അവരെ കൊണ്ട് പറ്റൂല ഇന്നത്തെ തലമുറയിലുള്ള എല്ലാ കുട്ടികളും ആണും പെണ്ണും ഒക്കെ അതന്നെയാണ്
അതെ അതെ ശരിയാണ് അവര് ഇപ്പഴ്ത്തെ അവരുടെ ക്കെ ലൈഫ് അവര് അവരെല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതം എങ്ങനെയാവണം എങ്ങനെയായി തീരണം ഏത് പ്രായത്തില് കല്യാ കല്യാണം കഴിക്കണം ഏത് പ്രായത്തിൽ അമ്മയാവണം ഏത് പ്രായത്തില് വീട് വെക്കണം എപ്പ കാറ് വാങ്ങിക്കണം എല്ലാം
എല്ലാം അവര് പ്ലാനിങ്ങിലാണെ അവര് ഫുള്ള് തീരുമാനിച്ചിട്ടാണ്
അതെ അതെ പക്ഷെ ഒരു വശം നല്ലതാണ് എല്ലാത്തിലും എവിടെ എവിടെ ഒന്നും ഇങ്ങനെ നിന്നന്ന് പോകേണ്ട ഒര അവസ്ഥ വരില്ല കാര്യങ്ങളെല്ലാം കൃത്യമായി ഇതിൽ പോയി കഴിഞ്ഞ പിന്നെ ഇപ്പ ലിവിഗ് റ്റുകതർ എന്ന് പറഞ്ഞാല അതിനെയും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിനേും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് ഈ ഇപ്പ എന്താ പറയാ കല്യാണം കഴിഞ്ഞ് മൂന്നാല് പിള്ളേരു ആയി അതും കഴിഞ്ഞ് വേണ്ടാന്ന് തോന്നു അല്ലെ പൊരുത്തപ്പെടാൻ പറ്റില്ലാന്ന് തോന്നി കഴിഞ്ഞ് ഇട്ടിട്ട് പോരാൻ പറ്റുന്ന ഒരസ്ഥയല്ലല്ലോ ആ ഇതാവുമ്പോ പരസ്പരം മൻസ്സിലക്കി നല്ലതാണോ ചീത്തയാണോന്നോ മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കണെങ്കിൽ ജീവിക്കാ ഇല്ലെങ്കിൽ വേണ്ട പിരിയാം
അത്ര തന്നെ ഉള്ളു
ഇപ്പ എല്ലാവരുടെയും മനസ്സതക്കി പക്ഷെ നമ്മുടെ പോലെയുള്ള ഈ പഴയ ചിന്താഗതിയെ നമുക്കാണ് അതൊന്നും ഇങ്ങനെ പറ്റില്ല ചിന്തിക്കാനായിട്ട്
നമ്മക്ക്ങ്ങനെ പറയാനും പറ്റില്ല നമ്മൾ സാഹചര്യ നമ്മള് വളർന്ന സാഹചര്യങ്ങ അങ്ങനെയാണ്
ഇതല്ല അതെ അതെ നമ്മുടെ മക്കളോട് നമ്മള് പറയും ദേ ആവിശ്യഇല്ലാത്ത പരിപാടിക്കൊന്നും പോവരുത്
ആ ഞമ്മള അതിൽ പേടിച്ച് ഞമ്മാള പേടിച്ചെറിയ ഇന്ന ആളെ കല്യാണം കഴിക്കണോ ഓ കെ കല്യാണം കഴിച്ചത് നമുക്ക് ഒരു മറുപടി ചോയ്സ് ഉണ്ടാ ഒരു ചോയ്സ് തുല്യ അന്നൊന്നു അന്നൊന്നും അങ്ങനത്തെ ഒരു തുല്യല്ലോ ന നമ്മള് പറയാ അനുസരിക്ക്‌ക ഞമ്മക്ക് എട്ടും പൊട്ടും തിരിയാത്ത പ്രായംന്ന്റി ആ പ്രായത്തിലാണ് ഞമ്മളെ കല്യാണം കഴിച്ചയ
അതെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പ ഈ തത് മാമന്റെ മോളന്ന് പറഞ്ഞാ അവൾക്ക് മുപ്പത് വയസായി അപ്പോ അവൾ ക്ക്‌ അതിനുള്ളന്ന് ചിത്ത പക്ഷെഏത് ആലോചന വന്നാലും എന്ത് വന്നാലും അവള് വേ നിൽക്കുക ഞാൻ നോ ക്കട്ടെ എനിക്ക് നല്ലതാണെന്ന് തോന്നി കഴിയുമ്പോ ഞാൻ പറയാം അങ്ങനെ നു പർഞ്ഞു ഇപ്പഴാണ് ആൾക്ക് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചു ഒരാള് വന്നു അപ്പൊ ഓക്കെ പർഞ്ഞു. ന്ന് വച്ച് പണ്ടൊക്കെ അല്ലേ പിള്ളേര് മറ്റേ ബസ്സിലുള്ളവരുടെ കൂടെ പ്രേമിച്ച് പോവ അല്ലെങ്കി ഓട്ട്രറിഷ ഓടിക്ക്ണാ ഇ പ്പ അങ്ങനെയൊന്നു ഇല്ലല്ലൊ എല്ലാരും അങ്ങനെയുള്ളവർക്കൊന്നും ഇന്ന് പെൺകുട്ട്യേള് ല്ല. ഞങ്ങടെ നാട്ടിലൊക്കെ എന്തോര് ആൺകുട്ട്യേളാ നിക്ക്ണേന്ന് അറിയോ. ഈ പെയിന്റ് പണിക്ക് പോവേം വണ്ടി ഓടിക്കാനൊക്കെ പോണേ പെണ്ണ് കിട്ടൺല്ല്യ അത് തന്നെ
പെൺകുട്ട്യേളെ കി പെൺകുട്ട്യേളെന്നെ തീരുമാനിക്കാണ് പിന്നെ അവര് തീരുമാനിക്കാണ്. വീട്ടില് മൂത്ത ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാ. എളയ ആളെ പ റ്റില്ലാ. അപ്പൊ അതെന്തോണ്ടാ? ആഹ് എളയാളാവുമ്പോ നം ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ നോക്കണ്ടേ.
നോക്കി അതെ അതെ
അവരെ ജീവിതം ക അവരെ ജീവിതം ഇതായി പോവുലെ. അവരെ ജീവിതം വീട്ടിന്റെ ഉള്ളില് ഇതായി തളച്ചിടൂല കാരണം കൊർ ച്ച് ഷുഗറ് ണ്ടോ ഉം മറ്റുള്ള അസുഖങ്ങള്ണ്ടോ അങ്ങൻത്തൊക്കെ ആളുകളാവുമ്പോ പ്ര ത്യേകിച്ച് വീട്ടിൻ്റുളളി ത
പ് ആഹ് അതെ അതെ. പക്ഷെ അങ് അങ്ങനെയും ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല്യ അല്ലെ.
ഏയേ അങ്ങനെ ചിന്തി ക്കണ്ട കാര്യൊന്നുല്ല്യ. ഇന്ന് ഒരു വിധള്ള ആളുകളൊക്കെ പെൺകുട്ടിയേൾ തൊർന്ന് പറയുന്ന കാര്യങ്ങളാണത്. ആഹ് അവരൊക്കെ തൊർന്ന് നമ്മളോട് സംസാരി ക്ക്ണത് അതാണ് എളയ മോനാണോ വേണ്ട കല്ല്യാണം വേണ്ട.
അതെ അതെ ശരിയാണ് പൺ ൺടൊന്നും അങ്ങനെയല്ല വീട്ടുകാര് നോക്കും ആ വീടുണ്ട് കൊഴപ്പുല്ല്യ ഒര് ജോലിയിണ്ട്.
വീടെങ്ങൻ ത്ത വീടാ, ആ വീട് ഞമ്മക്ക് പറ്റിയ വീടാണ് ആളുകള് ആഹ് അത്രേ ഒള്ളു.
അഹ് വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് ആഹ് നോക്കാൻ ആൾക്കാര്ണ്ട് ആഹ് അതു അല്ല കാർന്നോമാരുള്ള വീട്ടിലേക്ക് പെണ്ണ് കൊടുക്കത്തും ഒള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല ആരൂല്ലാത്ത വീട്ടിലേക്ക് മതി ചെ ക്കാൻ മാത്രാണ്
അത്രേം സന്തോസം അത്രയും സന്തോസം. വേറെ ആരും വേണം ന്നില്ല, അവർക്ക് ചെർക്കനും അവരും മാത്രം മതി. അവരിപ്പം ഇന്നന്നെ ഇ ന്നാളെ ഇന്ന് പ്പം കല്യാണം കഴിഞ്ഞാ നാളെ സപ്റേറ്റ് ആയിട്ട് ജീവിക്കാ അവര് തയ്യാ
ആഹ് അതെ അതെ. പിന്നെ കുവാ പിള്ളേരെ കെട്ടുന്നേന് മുന്നേ തന്നെ ഇവരുടെ കയ്യിലൊക്കെ പണ്ടത്തെ പോലെയല്ല കിട്ടണ കാശ് മുഴുവ അച്ഛന്റെയും അമ്മയുടെയും അക്കൗണ്ടിലേക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ ഇവര്ട കൈയിലൊക്കെ ഇപ്പ സമ്പാദ്യ ഉണ്ട് നന്നായിട്ട്.
ഇപ്പം ഫുള്ള് അവര് ജോലി ചെയ്യ അവര്ക്ക് സമ്പാദിക്ക ഇപ്പൊ ആ ഒര് അവര്ക്ക് അവരെ ദ ലൈഫ് അടി
പണ്ട് കാർണോമാര് ആണ് അവര്ടെ പ് അവരുടെ ബാങ്കിലാണ് പൈസ അല്ലെങ്കി അവര്ടെ അക്കൗണ്ടിലാണ് പൈസ സൂക്ഷിച്ച് അവരാണ് ചി ത്തി കൂട്ണത് ഇതു ഒക്ക പക്ഷെ ഇപ്പൊ അത് അയ്ന്റെയൊന്നും ആവശ്യല്ലല്ലോ. പിള്ളേർക്ക് പിള്ളേരുടേതായ കാര്യങ്ങള് അവർക്കറിയാം പക്ഷേ എവിടെ കാശ് ഇടണം എങ്ങനെ വേണം എങ്ങനെ ഇതാക്കണം എല്ലാ
ഇപ്പ എല്ലാര്ക്കും എല്ലാര്ക്കു ണ്ട്. ഏത് ചെറിയ മക്കളടക്കം ഒമ്പതാം ക്ലാസ്സിലായാലും വെക്കേഷൻ ടൈമത്ത് എന്തെല്ലാം ജോലികൾക്ക് പോകുന്നുണ്ട് കുട്ട്യേള്. നല്ലതായിട്ടുള്ള ജോലികളൊക്കെ മോശപ്പെട്ട തായിന്നല്ലാതെ ഫോണുണ്ട് അപ്പൊ എന്താ അവർക്ക് ഫോണില് നെറ്റ് കേറ്റണം അപ്പൊ അവരയിന് സ്വയം സമ്പാദിക്ക ആ
ണ്ടാണെ മറ്റെ പത്രം ഇടാനും സൈക്കിളും ചവിട്ടിയൊക്കെ ഇപ്പം അതൊന്നും വേണ്ട പിള്ളേർ ക്കതിൻ്റെ അതൊക്കെ നിസ്സാര പൈസയൊള്ളൂ നല്ലോണം പൈസ കിട്ടുന്ന വേറെ ജോലികളുണ്ട് പിള്ളേർക്കിപ്പോ ആ ഇപ്പ ഈ പം പെട്രോൾ പമ്പിലും ഒക്കെ പോയി നോക്ക്‌ ഈ പിള്ളേര് പോകുന്നുണ്ടല്ലോ ജോലിക്ക് അതൊ ഒക്കെ മണിക്കൂറിന് പൈസ കിട്ടുമ്പോ ആഹ് പിന്നെ ഈ തുണിക്കടകളിലൊക്കെ തുണി ആ കടകളിലൊക്കെ സ് സ്കൂള് വിട്ട് കഴിഞ്ഞ് പിള്ളേര് എന്തോരം പിള്ളേരാണ് ജോലി ചെയ്യുന്നത് ബേക്കറികൾല് പിന്നെ ഇപ്പം മറ്റേ ഭക്ഷണത്തിന്റെ സ്വിഗ്ഗിയും സൊമാറ്റോ അങ്ങൻത്തെ വണ്ടികളൊക്കെ ഓടാം പിള്ളേർക്ക് ക്കേ നമ്മളൊന്നും പഠിച്ചിരുന്ന വളർന്നിരുന്ന സമയത്തൊന്നും ആ അങ്ങനെ തന്ന്യാ എല്ലാവരും വീട്ടുകാരുടെ ചെലവിലങ് ജീവിക്കണ അങ്ങൻത്തൊരു ഇത് മൻസ് സൊന്നും ഇല്ല ഇപ്പം പിള്ളേർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും അവരെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റ്
ശ്നങ്ങളുണ്ട് ഞമ്മള് ജീവിച്ച അന്നത്തെ മാരിയല്ല ഇ ഇപ്പൊരുപാട് ഡിവേ‌സ് സാള് നടക്ക്‌ന്ന്ണ്ട് ഇഷ്ടം മാണ്ടി വിവാഹമോചനങ്ങൾ നട ക്ക്ണില്ലേ അഞ്ചോ ആറോ ദിവസം നടന്ന് വിവാഹമോച ചനം ഞമ്മള് പിടിച്ച് നിന്നമാതിരി കടിച്ച് തൂങ്ങി നിക്കാൻ അവരെ കോണ്ട് പറ്റൂല
റ്റില്ല അല്ല ഒരു കണക്കിന് അത് നല്ലതാ നമ്മള് നമ്മക്ക് പറ്റ് റ്റില്ലാന്ന് തോന്നുമ്പം നിർത്യ ആൽമഹത്യ ചെയ്യുന്നേനെക്കാലൊക്കെ
അതെ നല്ലതാണ് എല്ലം കണ്ടറിഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ കല്യാണം കയ്ക്ക ഇന്നിപ്പം സ്നേഹിച്ച് ആ ആയിക്കോട്ടെ ആ അയ്ക്കോട്ടെ